ഓഹ്
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ആഹ് സുഖം തന്നെ അവടെ എന്തൊക്കെ വിശേഷംഉണ്ട്
ആഹ് ഇവിടെ ഇന്ന് മഴയൊന്നും ഇല്ല
ആ ഇവിടെ രാവിലെ മഴയുണ്ടായിരുന്നു
ഉം
രാവിലെ ഫുഡ് എന്ത് കഴിച്ച്
ഫുഡ് ഇന്ന് പുട്ടായിരുന്നു
പിട്ടായിര്ന്ന്
ഉം നിങ്ങളെ വീട്ടി എന്താഉണ്ടായിര്ന്ന്
ഇമ്മടെ വീട്ടി ചപ്പാത്തി ഗ്രീൻപീസ്കറി
ആഹ് പിന്നെ ഇന്ന് പോണ്ടായിരുന്നോ
ഇന്ന് പോ ഇന്ന് പോണ്ട ഇന്ന അവധിദിവസോ
ആന്നാ
ആഹ്
ഉം പിന്നെ ഇനി എന്താ ഇന്നത്തെ പ്ലാൻ
ന്ത്‌ പ്ലാനൊന്നുല്ല
ഒന്നു ഇല്ലേ
കൊറച്ചോരു ഒര് മണിയാവുമ്പോ തുണി കഴ്കണം അതെള്ളു പ്ലാൻ
ആ അതെന്താ ഈ ഒരു മണി
ആഹ് ഒര് മണി തുണി മുക്കി വെച്ചേക്കുവാ ഒരു മണിയാവുമ്പോ കഴികാള്ളേ
അത് ശെരി ഉം പിന്നെ പിന്നെ എന്തൊക്കെണ്ട് വിശേഷം
പിന്നെതൊന്നും വിശേഷഇല്ല അവിടെഎന്ത് വിശേഷഉണ്ട്
ഏഹ് അച്ഛനും അമ്മയൊക്കെണ്ടോ
ഓഹ് ഇണ്ട്
ഉം അവരൊക്കെ എന്തായ്യ്ന്ന്
അവരൊക്കെ ജോലിയ്യ്ന്ന്
എന്താ ജോലി എന്താ ജോലി
അമ്മ ജോ അമ്മ അണ്ടേപിസി പോണ് അച്ഛൻ ടൈ ൽസ്ന്റെ പണിക്കൊണ് ഉം
പിന്നെ പിന്നെ ഒറ്റ മോനാന്നോ
അല്ല ചേച്ചി ഇണ്ട്
ഏഹ് ചേച്ചിയെ കല്യാണം കഴിച്ചോ
കഴിച്ച് കഴിച്ച്
ആഹ് മക്കളൊക്കെ
മക്കളോക്കെ ഇണ്ടവർക്ക്
എത്ര കുട്ട്യേള് ഉണ്ട്
മൂന്ന് കുട്ട്യേള് ഇണ്ട്
ആഹാ ഉം അളിയനെന്താ പണി
ആഹ് അളിയൻ നല്ല പണിയാ
നല്ല പണിയാന്നോ
ആഹ്
അതെന്താ നല്ല പണി
നല്ല പണിയൊക്കെ ഇണ്ട് വേറെന്തൊക്കെയുണ്ട് വിശേഷം അവ്ടെ
ഏഹ് വേറെ വേറെ ഇവിടെ വിശേഷോന്ന് പറയാൻ ഇന്ന് മഴയൊന്നും ഇല്ലെന്ന് നല്ല അന്തരീക്ഷം കൊറെ തുണിയൊക്കെ കഴ്കിയിട്ട് പിന്നെ മി ഇന്ന് ഇന്നാ മിറ്റോക്കെന്ന് തൂത്ത് വാരി എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ട് ഉം പിന്നെ
അവിടെ രാവിലെ അവിടെ രാവിലെയൊക്കെ മഴ ഉണ്ടാര്ന്നോ
ആഹ് അഞ്ചു മണിയായപ്പോ ഒരു മഴയുണ്ടായി വെളുപ്പിനെ ഉം രാവിലെ അഞ്ചു മണിക്ക് ഒരു മഴ ഇണ്ടായിര്ന്ന് പിന്നെ പിന്നെ നല്ല വെയില്ണ്ട് ഇപ്പം
ഉം
ഉം പിന്നെ നിങ്ങളവിടെ ഉത്സവൊക്കെ കഴിഞ്ഞോ
ഉത്സവൊക്കെ കഴിഞ്ഞ്
കഴിഞ്ഞോ ഇനി ഒന്നു എങ്ങുല്ലേ
ഇനിയൊന്നും ഇല്ല ഇനി അട്ത്ത ഉത്സവം വര്മ്പഴേ ഒള്ളൂനി
ആഹ് ഇനി അട്ത്ത വിശേഷം എന്തുവാ?
വിശേഷം
ഉം ഇനി ഓണം അല്ലേ വര്ന്നേ
ആഹ് ഇനി ഓണം അടുത്ത
ആഹ് ഓണത്തിന് എന്തൊക്കെയുണ്ട് വിശേഷം?
ഓണാത്തിന് എന്തുവാ ഓണാത്തിന് ഒരുപാട് വിശേഷങ്ങളാണല്ലോ
ഉം
പുതിയ ഡ്രസ്സൊക്കെ ഇനി വാങ്ങണ്ടേ ആഹ് യാത്ര പോണം പുതിയ ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ അത്തം ഇടണ്ടേ പടക്കം പൊട്ടിക്കണ്ടേ അത്തം പത്തു ദിവസം ഇടത്തില്ല അത്ത അത്തം നാലു ദിവസം ഇടൂ ആഹ ഒരു ഓണ ഹത്തിന് നാല് ദിവസം ഇടും അത്തം നാല് ദിവസത്തെ അത്തം
ആരാ ഇടുന്നേ
നാല് ദിവസെഇടത്തോളൂ
അത് ആരാ ചെയ്യുന്നേ ആഹ് ആഹ് പിന്നേ, പിന്നെ പലഹാരൊക്കേ ഉണ്ടാക്കത്തില്ല നിങ്ങളെ വീട്ടിൽ
ആഹ് പലഹാരൊക്കെ ഇണ്ടാക്കണം അച്ചാപ്പം ഉണ്ണിയപ്പം
ആഹ്
മോദകമൊക്കെ ഉണ്ടാക്കണം മോതകം, ഉള്ളിവട, ഉഴുന്നുവട പരിപ്പുവട.
ഓണത്തിനോ ഓണത്തിന് അതൊക്കെ ഉണ്ടാക്കോ ഉം
അതൊക്കെ ഉണ്ടാക്കും എന്നാ മൂന്നുകൂട്ടം പായസവും പരിപ്പ്, പപ്പടം, അവിയല്, തോരൻ
ആഹ് എല്ലാം കൂട്ടി ഉണ്ണും എത്ര എത്ര ദിവസം എപ്പം ഉണ്ണും എല്ലാം അങ്ങനെ എല്ലാം കൂട്ടി,
എല്ലാം കൂട്ടിയിട്ട് ഒരു അഞ്ച് ദിവസം ഉണ്ണും,
ആഹ് അപ്പഴ് അടിപൊളി ഓണം ആന്നല്ലേ ആഹ് ഞങ്ങളൊക്കെ ഒരു ദിവസം അല്ലെ രണ്ടു ദിവസോക്കെ അങ്ങനെ കൊള്ളു അഞ്ചു ദിവസം ഒന്നും എലയിടത്തില്ല
ഇല്ല
ആഹ് പിന്നേ, പിന്നേന്തോഉണ്ട്
ഉം
എത്ര വരെ പഠിച്ച്?
ഐ ടി വരെ പഠിച്ചതാ
ആഹ് അപ്പൊ എന്താ ജോലി ചെയ്യുന്നേ?
ശാന്തിയ.
ശാന്തിയാന്നാ, എവിടെയാ?
ഇച്ചിരി ദൂര ദൂരെ പോണം
ആഹ് എല്ലാം പഠിച്ചോ ശാന്തി പണിയെല്ലാം പഠിച്ചോ?
ആഹ് എല്ലാം പഠിച്ചോണ്ടിരിക്കുവാ
ആഹ് ആഹ്, അതുകൊണ്ട് ജീവിക്കാൻ പറ്റോ ശാന്തിപ്പണി കൊണ്ട്
പിന്നെ എന്താ ജീവിക്കാൻ പറ്റാത്ത
പറ്റോ നല്ല പൈസയൊക്കെ വരവൊക്കെ ഉണ്ടോ
ആഹ് വരവൊക്കെണ്ട്
ആഹ് പിന്നെ പിന്നെന്തോണ്ട് ഉം നീ കല്യാണം കഴിച്ചയാന്നാ
കല്യാണം കഴിച്ചില്ല
ഉം സമയ പ്രായം കല്യാണ പ്രായാന്നോ
കല്ല്യാണ പ്രായാണ്.
ഉം പെണ്ണ് നോക്കുന്നുണ്ടോ?
ഇല്ല
ഇല്ലേ അതെന്താ നോക്കാത്തേ
നോക്കുന്നില്ല.
എന്താ നോക്കാത്തെ എന്താ
ആ നോക്കുന്നില്ല വേറെ നമ്മക്ക് വേറെന്തൊക്കെയോവിടെ വിശേഷം?
ആഹ് ഇവിടെ ഇതൊക്കെ തന്നെ വിശേഷങ്ങള്. പിന്ന
ആഹ് അവിടെ എന്ത് കോഴിയുടെ ശബ്ദൊക്കെ കേക്കുന്നെ
ആഹ് ഇവിടെ രണ്ട്, മൂന്ന് കോഴിയൊക്കെ ഉണ്ട്.
മൊട്ടയിടുന്ന കോഴിയാണോ?
ആഹ് മൊട്ടയിടുന്നതാ. ഉം മൊട്ടയിടും എ പിന്നെ തോന ഉണ്ടായ്രുന്ന് എല്ലാം പട്ടി പിടിച്ചോണ്ട് പോയി.
ആഹ് മൊട്ട കടേ കൊണ്ട് വിക്കോ
കടേലല്ല ഇവടെ വീടുകളില് ഓരോരുത്തരും വന്നങ്ങ് വേടിച്ചോളും.
ഉം
ഉം ഉം ഒരു മൊട്ടക്ക് ഒൻപത് രൂപ വെച്ചുണ്ട്.
ഉം
ഉം പിന്നെന്തൊക്കെയുണ്ട്?
പിന്നെ ഓഹ് ഉച്ചക്കത്തെ ഭക്ഷണം ചോറൊക്കെ റെഡിയാക്ക്യോ?
ആഹ് എല്ലാം വെന്തോണ്ടിരിക്ക്ന്ന്
ഉം ഇന്നത്തെ സ്പെഷ്യൽ എന്ത്‌?
സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. സ്‌പെഷലായിട്ടൊന്നും ഇല്ല ഇച്ച്രി ഏ ന്നെ ഒരു അവിയലും വെയ്ക്കും ഇച്ചിരി മീൻ കറിയും കാണും. അതൊക്കെ ഉള്ളു. അല്ലാതെയൊന്നും സ്പെഷ്യല് ആയിട്ടൊന്നുല്ല. ഉം പിന്നെ
ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നെ
ചമ്മന്തി ഉണ്ടാക്കുന്നത് ഉള്ളിയും ഇ ശാലം പുളി, ഒരു പച്ചമുളക്് എ ഇപ്പൊ എല്ലാരും മിക്സിയിലല്ലേ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നെ
അന്നേരം ആഹ് അത് ഉള്ളി അരിഞ്ഞ് ജാർല്ട്ട് പച്ചമൊളകുണ്ടെ അതും ഇട്ട് പിന്നെ ഇച്ച്രി ശകലം പുളി പുളിയും കൂടെ ചേർക്കണം ചോറുണ്ണാനല്ലേ. സകലം പുളിയും ഇട്ടിട്ട് തേങ്ങയും ആ പിന്നെ ഇച്ച്രി കളറ് കിട്ടാൻ വേണ്ടി ചകലം മൊളക് പൊടിയോ എന്തെങ്കിലും കൂടി ഇട്ട് ശ ഉപ്പും പാകത്തിന് ഇട്ട് ശകലം കറിയാ ഒന്ന് ചതച്ചിട്ട് വേണം കറിയേപ്പില ഇടാൻ
ഇടേ
അല്ലേക്കഹ കറിയാപ്പിലെ
എത്ര വട്ടം എത്ര എത്ര വട്ടം മിക്സീല് അരയ്ക്കണം
അത് മിക്സിയുടെ ജാറ് പോലിരിക്കും ജാറ് ചെല ജാറുകള് നല്ലതുപോലെ അരയും ചിലത് രണ്ട് മൂന്ന് മൂന്നാല് പ്രാവശ്യോക്കെ ഒന്ന് കറ‌ക്കിയെങ്കിലേ അരയത്തൊള്ള് ആഹ് ഞങ്ങള് രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യോക്കെ അരക്കുമ്പം ചമ്മന്തി അങ്ങ് അരഞ്ഞോളും അതെ ചുരുട്ടി അങ്ങ് വെയ്ക്കും
ത്രള്ളു
ഉം ഓഹ് പോറ്റിയല്ലേ ചമ്മന്തിയാന്നാ കൂട്ടുന്ന കൂടുതല്
ആഹ് ചമ്മന്തി സലാഡ്
ഇം
ഗ്രീൻപീസ് ചക്ക
ങാഹ്
ചീനി
അതൊക്കെയാന്നാ കഴിക്കുന്നേ
ആഹ് തായ് തൈര്
ഉം
പപ്പടം പരിപ്പ്
ങാഹ്
അവിയല് തോരൻ
അതെല്ലാം കഴിക്കും ഇല്ലേ
ആഹ്
മീനും എറച്ചിയൊന്നും കൂട്ടണോന്ന് തോന്നത്തില്ലേ?
ഇല്ല ഇല്ല്യാ
ഉം
ആഹ് അപ്പൊ ശരി എന്നാ പിന്നെ വിളിക്കാം
ഓഹ് ശരിയെന്നാ